ആഹ് എന്താ വിശേഷം
നല്ല വിശേഷം എന്തെക്കെ നിങ്ങടെയക്കെ വിശേഷങ്ങള് ആഹ് പണിയൊക്കെ കഴിഞ്ഞ്
ആഹ് മഴയുണ്ടോ
ഇല്ല ഇന്ന് നല്ല തോർച്ചയാ എന്തൊക്കെ അവിടുത്തെ വിശേഷങ്ങള് അവിടെ മഴയാണോ
ഇവിടെ മഴ ഉണ്ടായിരുന്നു ഇപ്പൊ കുഴപ്പില്ല സ്കൂളിൽ പോണ നേരത്തൊക്കെ മഴയായിരുന്നു മക്കള്
ആ ഇവിടെ നല്ല തോർച്ചയാ നല്ല വെയില.
പണിയൊക്കെ കിട്ടിയോ അല്ല പണിയൊക്കെ കഴിഞ്ഞോ?
പണിയളൊക്കെ കഴിയണു.
ആ കഴിയുന്നെ ഉള്ളല്ലേ.
കൊറെ ഉം ഇല്ലല്ല മീൻ കിട്ടില്ലന്ന്. ഇന്നലത്തെ ചെലേ കൂട്ടാൻ ഉണ്ടാതിന് ആ. മീനൊക്കെ വരുന്ന്.
വരണോരേക്ക്ന്ന് മേടിക്കാവൂലേ.
ആഹ് അതെ.
മ്മ്.
പിന്നെ വേറെന്ത് വിശേഷം?
ആ വേറെന്താ കുട്ട്യളക്കില്ലേ എത്ര ഉണ്ട്.
ഏ എനിക്ക് രണ്ടു പേര് ഒരാള്. രണ്ടു പേരെ ഒരാള് സ്കൂൾ പോയി ഒരാള് ചെറിയ കൊച്ച നാല് മാസായുള്ളൂ അവന് പാല് കൊടുക്ക.
ആ എത്ര വയസായി?
അവന് നാല് മാസായുള്ളൂ.
ആഹ്.
മൂത്താള് ഒന്നാം ക്ലാസ്സി പഠിക്കണു.
ആ എനിക്ക് മൂന്നാള് ഒരാണ് രണ്ട് പെണ്ണ്. മൂത്താള് നാലാം ക്ലാസ്. രണ്ടാമത്തോള് ഒന്നാം ക്ലാസ്സില് ചെറുതിന് ഒരു വയസ്സായിട്ടുള്ളു.
ആ ശരി വീട്ട് പോക്കില്ലേ?
ആ വീട്ടിലിപ്പോ ഞായറാഴ്ചരു കല്യാണം ഇണ്ടായിരുന്നേ കുടുംബത്തിലെ അപ്പൊ. പോയിട്ട് വീട്ടീന്ന് വീട്ടീ പോയിട്ടിങ്ങട് വന്നതാ രാത്രി. അവിടെ ഉപ്പമ്മേ ആങ്ങളാര ഏ ഭാര്യമാരുണ്ട്. പിന്നെ വേറാ രൂല്ല്യ പിന്നെ ഇപ്പ താത്താരെ കല്യാണക്കെ കയിഞ്ഞ്.
പിന്നെ.
ചായ, ചായ കുടിച്ചിനി.
ചായൊക്കെ കൂടി കയിഞ്ഞു ഇന്റെ പണികളൊക്കെ ഒരുങ്ങിയാ.
ആ കയിയണ് ദാ തിരുമ്പാനൊക്കെണ്ട് മഴയണ്ട് നോക്കിയിട്ടിങ്ങനെ നിക്കാണ് കൊറെ ഒണങ്ങാനുണ്ട് ഇന്നലെ ഇന്നലത്തെ മെനിയാന്നതൊക്കെ ആ. ആ എല്ലതും ഇങ്ങനെടുത്ത് കഴുകിട്ടും കാര്യല്ല വെയിലില്ലാത്തോണ്ടെ.
ആഹ്.
പിൻ
വേറെന്ത് പറയണ്. വീട്ടിലിവിടെ ഉമ്മണ്ട് പിന്നെ ഹസ്ബന്റും രണ്ട് മക്കളും ഞാനും തന്നെ.
ഇക്കാൻ്റെ വീട്ടിലാ?
ആഹ് അതെ.
ആഹ്.
ഇസ്കൂൾ പൂട്ടിട്ട് യാത്രൊക്കെ പോയിരുന്ന ടൂറ് പോയിരുന്ന?
ഇല്ല അങ്ങനെ എവിടേക്കുങ്ങനെ പോയില്ല ചെറിയ കുട്ടികളൊക്കെ ആയ ആയോണ്ടേ ഏ യാത്രകളൊന്നും അങ്ങനെ വല്ലാതെ പോവില്ല. മ്മ് അങ്ങനൊണ്ട് എപ്പം പോവുന്നില്ല.
ആ ശരി പിന്നെ വേറെന്തൂട്ട പണികളൊക്കെ ഒരിങ്ങിയാ?
പണികളക്കെ ദാ മീൻ കിട്ടിണ്ട് അത് മുറിക്കണം മോളെ ഒറക്കിട്ട് വേണം ചെയ്യാന് വെച്ചിട്ട
അനെ ഞാനിപ്പ അവനെ കുളി കയിഞ്ഞ് നിക്കാ അവനിനി ഒറങ്ങിട്ടു വേണം എന്ത് ചെയ്യണെങ്കിൽ പകല് ഒറക്കം കൊറവാ അതൊണ്ട് ആഹ
അപ്പപിന്നെ എണീച്ച പിന്നെ ഭയങ്കര വാശിക്കാവല്ലേ
ആഹ ആഹ അതന്നെ
അതെ ഒരാൾ എടുത്ത് നടക്കണം ഉം
പാലു കുടിച്ചങ്ങനെ കെടക്കാൻ നല്ല സന്തോ
ഞമ്മളടുത്ത് കെടക്കുകയാണെ അവർക്കരു കൊഴപ്പയില്ല ഞമ്മള് ഇണ്ണീച്ചാല് പിന്നെ ഉറക്ക
ഇമ്മിണ്ട് ഇമ്മാക്ക് വയസ്സൊക്കെ ആയതാണ് എടു ക്കാനൊന്നും വയിക്കൂലേ
ഉമ്മാക്ക് വയ്യല്ലേ ആഹ
ആഹ അതന്നെ
ഉപ്പല്ലേ
ഉം പിന്നെ വേറെ എന്താക്കെയ ബസന്താ ആഹ
പിന്നെ എങ്ങെ ചെറുതായിട്ട് ഇങ്ങനെ ഫോണിലൊക്കെ ഓരോന്ന് സ്റ്റാറ്റസ് വർക്ക അങ്ങനെള്ളോ വേറന്നില്ല അതിപ്പോൊന്നും ചെയ്യണന്നില്ലേ ഏഹ് നിങ്ങളെന്തിലും ചെയ്യണ്ട
എന്തെങ്ങിലും വർക്ക് ചെയ്യണണ്ട
ഇല്ല വേറെൊന്നും ചെയ്യുന്നില്ല
ആഹ
ഫോണിനിങ്ങനെ ഓരോന്നൊക്കെ നോക്കി ഇ സ്റ്റാറ്റസ് എന്തെലൊക്കെണ്ടെനിലൊക്കെ ആദ്യ അതൊക്കെ ചെയ്ത് നി ഇപ്പൊ പിന്നെ അത് മടി പിടിച്ച് ചെയ്ല്
ഞാൻ ഒരുപാട് ചെയ്ത് ഒരുപാട് അത് സ്റ്റാറ്റസ് വെച്ചാല്ത് സ്റ്റാറ്റസ് വിട്ട് കൊടുക്കാൻ മറക്കും അത് സ്ക്രീൻഷോട്ട് എടുക്കാൻ മറക്കും
ആഹ് അതന്നെ മറക്കു അതിന് വീസ് വേണം അത് ഇങ്ങനെ ചോദിച്ചു ചോിങ്ങനെ ഇരിക്കണം ഇൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇല്ലാതായപ്പോ മടി പിടിച്ചു വീസ് കുറവായപ്പോഴൊക്കെ വെക്കാനക്കൊ രു മടി ആ ത പിന്നെട് അതേപലോരോന്ന് കാണുമോ അതിലൊക്കെ ഒന്ന് കയറിയോക്കും നല്ലതാണങ്ങനൊക്കെ
വ്യൂസ് ഉണ്ടാവും വ്യൂസ് നമ്മൾ ദിവസ് നക്കുമ്പോളേ അപ്പം ആരും അങ്ങനെ ശ്രദ്ധിക്കൂല അതാണ്
ഫാമിലി ഉള്ളവർ തന്നെ കൂടുതല അങ്ങനെ നോക്കൂല ഈ വർക്ക് ചെയ്യണവര് നമ്മള് പറുമ്പോ അവര് നോക്ക പക്ഷെ നമ്മള ഫാമിലി നമ്മള് അവരൊക്കെ ഒന്നും അധികം നോക്കൂല ആളും എന്തെല്ലാം
പിന്നെ നമ്മൾ ഒരു സ്റ്റാറ്റസ് രണ്ട് സ്റ്റാറ്റസൊക്കെ വെക്കുകയാണെങ്കിൽ നോക്കും പിന്നെ ഒരുപാടെണ്ണം
ആഹ ചിലവര് കൊറെ ഇങ്ങനെ വെക്കും അപ്പൊ അത് നമുക്ക് മടക്ക കുടിക്കും ആ അപ്പൊ അതുകൊണ്ട് ഞാൻ നിർത്തിയത ഉം പിന്നെന്താ എന്താണ് ഇക്കാക്ക എന്താ പണി
ഇക്കാക്ക് കോഴിഫാമാണ്
ഏഹ പോയില്ല
കോഴുണ്ട്
ആഹ
പോഓ മർക്കസില ഉണ്ടായിരുന്നു അല്
ഏഹ്
ഊത് മർക്കസിന് ഉണ്ടായിരുന്നു അങ്ങനെ ബിസിന ഉണ്ടായിരുന്നു ആഹ അത്
ഞാൻ ചേർന്നിട്ട് ഒരു മാസം രണ്ടാഴ്ചട്ട ആയിട്ടുള്ളു അപ്പത്തിന് അത് പോയി പിന്നെ ഞാന ഇത്തല്ല ട്ടാ അവള് ഒരാൾ ഇന്നെ എത്ത് ചേർത്തതാണ്
ആഹ് അന്നൊക്കെ വാലറ്റില് വാലറ്റില് കാശ്ള്ളതോണ്ടൊക്കെ അങ്ങനൊക്കെ ഇടുക്കായ്രുന്നു അപ്പൊ പിന്നെ അങ്ങനെയൊന്നും പറ്റീല്ല ആഹ് അങ്ങനെ ആഹ
ആ ഭയങ്കര ഇതേയ്ര്ന്നത് കിട്ടൂന്നൊക്കെ വിചാരിച്ചതേര്ന്ന് ആഹ് ഏഹ്
ചോറും കൂട്ടാനൊക്കെ ആായ
ഇല്ല ഒന്നും ചെയ്തിട്ടില്ല കുട്ടീനെ ഉറക്കിയിട്ട് വേണം മീൻ മുറിക്കാൻ ന്നൊക്കെ രാവിലെ ഇ പണിയൊക്കെ കഴിഞ് കുട്ടിയാളെ സ്കൂളിൽ പറഞ്ഞയച്ച് അങ്ങനെ പിന്നെ വള
ഞാന് രാവിലെ കൊച്ചിന് പറഞ്ഞാഴച്ച് അവനാണെങ്കിൽ ഇരുന്ന് ബസ്സും കിട്ടീല്ല അങ്ങനെയൊക്കെ നേരം വെഴുകി
ഏഹ്
അവന് സ്കൂൾ പോവാനെ കുട്ടി സ്കൂൾ പോകാന് നേരം വെഴികി അവന് സ്കൂൾ ബസ്സിട്ടായിട്ട് സ്കൂൾ കൊണ്ടാക്കി അവൻന്റെ ഇപ്പ കൊണ്ടാക്കി അ അച്ച്ചും കൊണ്ട് അവരോ വാസ് നമ്മള് നേർത്ത് നോക്കിയിട്ട് കാര്യല്ല അവരെ ഒരു ലെവലിൽ കിട്ടണമെങ്കിലാണ്
ആഹ് അതന്നെ അവര് ചെലപ്പോ നേരത്തെ വരും ചെലപ്പോ നേരം വൈകും ഉം
വേറെന്താ
പിന്നെന്താ
വീട്ടിലാരൊക്കെണ്ട് ഇവിടെ ഹസ്
ഇവടെ ആ ഇക്കാന്റെ വീട്ടില് ഞാനും മൂന്ന് കുട്ടിയാളും പിന്നെക്ക പിന്നെ ഒരു നാത്തൂന് ഉണ്ട് ഇക്കാന്റെ പെങ്ങളെ വേറെ ആരു ഇവടെ ഉപ്പേം ഉമ്മേം ഒക്കെ മരിച്ചികണ് വേറെ ആരുല്ല ഇമ്
പിന്നെ
പിന്നെന്താ വീട്ടി പോവാറി
ടൂർ ഒന്നും അപ്പ എവടിം പോക്കില്ല
ഏഹ്
ടൂർ ഒന്നും യാത്രയൊന്നും പോ
ഇല്ല അങ്ങനെയൊന്നും എവിടേയും പോക്കില്ല കുട്ടിയാളൊക്കെ ചേർതായോണ്ടേ വല്ലാതെ എവിടെയും പോകൂല ആഹ് അഹ്
എൻ്റെ വീട് കൊറച്ച് ദൂരെണ് അപ്പോ പിന്നെ ഞാന് അങ്ങനെ പോകും
പോകൂലല്ലേ ദൂരായ ആ ഇപ്പ ചെറിയ കുട്ടീനെറ്റൊന്നും പോവാാൻ പറ്റൂല മം
പറ്റൂല ഞൻ പ്രസവിച്ച് പിന്നെ അവനെണ്ട് വന്ന് ഒരു മാസം കഴിഞ്ഞ് ആ അതെ അതെ അങ്ങനെ എന്തേലൊക്കെ ആ പിന്നെ സ്കൂളും മഹ്റസ്സൊക്കെ ആകുമ്പങ്ങനെ
ആ പോവാനും പറ്റൂലയ് മക്കളെ സ്കൂള് മദ്രസിലൊക്കെ ചേർത്താ പിന്നെ അങ്ങനെ പോകാ
ആ സ്കൂൾ മദ്രസ് ഇഞ്ഞി ഇപ്പോ റബീഉൽ അവ്വൽ ഓണോ അങ്ങനെ ഒഴിവും കിട്ടൂല
മം ആ
പിന്നെ
പിന്നെന്താ
വേറെന്താ പറയ്ണെ ക് ഏ
പണിയാളൊക്കെ കഴിഞ്ഞോ
പണിയാള് അടിച്ച് വാരി ഇട്ടിട്ട്ണ്ട് തൊടച്ച്ട്ടില്ല അലക്കാള്ളത് മിശ്യേത്തില് ഇട്ടിട്ട്ണ്ട് ചോറ് വെന്ത് കൂട്ടാനും ഇന്നൽത്തെച്ചിനെ കൂട്ടാണ്ട് അതോണ്ട് പിന്നെ
ഏ കൂട്ടാൻ വെക്ക്ണ്ടാവൂല ഉം ആഹ് മോള്ന്ന്ട്ട് സ്കൂളി പോയിലെ
ഏഹ്
മോള് ന്ന്ട്ട് സ്കൂളി പോയില്ലേന്നോയ്ക്യ
ആഹ് സ്കൂൾ പോയി മോനാണ് മോളല്ല രണ്ട് ആണ്ങ്ങളാ രണ്ടാങൊച്ച്ങ്ങളാ ആഹ് അതെ ഉം അങ്ങനെ സ്കൂൾ പോയി ഞവ്ട്ന്ന് വന്ന് കുളി കഴിഞ്ഞ് മദ്രസ് പോണം അവര്ക്കും ഒഴിവൊന്നുല്ല
ക്കതൊരു തെരക്ക് സ്കൂള് മദ്രസ ഒരു തെരക്ക രാവിലെ ആഹ്
ഉം അവൻ്റെ കാര്യത്തിലെന്നെ നോക്കണെങ്കില് ഇവനെ നോ ക്ക ഇവന് കരയ്ണന്ന് ഭക്ഷണം കഴിക്കൂല ആ അത് കരഞ്ഞാ അയ് അവന് ക്കിഷ്ടല്ല അവന് ഒന്നാം ക്ലാസ്സിലാണ്
ആഹ്
ഇവൻ കരഞ്ഞാ അവന് ഇഷ്ടല്ല അവന് ചോറാക്കലും തെരക്വായിട്ട് ഞാൻ നി ക്കും അപ്പവന് ഇവൻ കരയുമ്പോ ഒന്നും കഴിക്കൂല്ല ഇവൻ കരയ കരയ ഇവന് കരീക്കണ്ട ഇൻക്കിഷ്ടല്ല കരയിക്കണത് ന്ന്ർഞ്ട്ട് ആ അതെന്നെ ന്ന്ട്ട് ഇതിനെ ഞാട്ക്കണം
ഉണ്ണിനെ നല്ല ഇഷ്ടാണ് യാ മൂത്താൻകുട്ടിക്ക്
അതെന്നെ ഞാൻ പറയും തെര ക്കാവോണ്ട് ഞാൻ പറിം ഓന് ഇച്ചിരിയേരം കരയെട്ടെടാ നീക്ക ഭക്ഷണം കഴിക്കാന്ന് പർഞ ഏയ് എ അവന് കരയ്ണെ ഇൻക്കിഷ്ട്ടല്ല അവന് കരയിപ്പിക്കര്ത് ഇൻക്കിഷ്ട്ടല്ല മ്മച്ചി വനെ നോക്കി ഓനൊന്നിലെ എൽ കെ ജി യു കെ കേജിം കയ്ഞ് പ്പൊ ഒന്നിലായ്റ്റൊള്ളു ആഹ് അതെന്നെ ഇവെനെട്ത്ത്ട്ടെള്ള പണിട്ത്താ മതിന്നറിം ഇന്നോട്
തായെള്ളോരെ നല്ലെഷ്ട്ടാവും ഉം
അതെ അതെ
ഉം
പിന്നെ വേറെന്തൊക്കെ ഹസ്ബെന്റിനെന്താ
ഹസ്ബെന്റിനെന്താ ജോലി ഇപ്പൊ
ഏഹ്
ഹസ്ബെന്റിനെന്താ
ഇക്കാക്ക് ഷവർമെന്റെ വർക്ക ശ വർക്കാണ് ഉം
ആഹ് ആഹ് അപ്പൊ ഷവർമൊക്കെ കഴ്‌
ആഹ് അയ്നെപ്പളുല്ല എപ്പഴെലൊക്കെ കൊണ്ട്രും കുട്ട്യാളൊക്കെ നേര്ത്തെ ഒർങ്ങ്ണാരോണ്ടെ പിന്നെ വെല്ലാതെ കൊണ്ടിരിക്കൂല രാത്രി ഒക്കെ നേരം വൈകി കയ്ച്ചാല് ബുദ്ധിമുട്ടല്ലെ അപൊ പിന്നെ വെല്ലാതെ കൊണ്ട്രിക്കൂല ഇല്ല ഫ്രിഡ്ജില്ലവടെ അത് പിന്നെ ഇക്കാക്ക് ഇഷ്ട്ടല്ല രാവിലെ എടുത്ത് വെച്ചിട്ട് അങ്ങട് ചൂടാക്കി എപ്പെഴേലൊക്കെ പുതു ആഗ്രഹം പർഞ്ഞാ കൊട്ന്നെരും. ഉം പൊർത്തൊക്കെ പോവാറുണ്ടോ ആഹ് അതെന്നെ മക്കള് നേരെത്തെ കേറിയ ദിവസങ്ങളിലൊക്കെ ഇണ്ടങ്കിലൊക്കെ അങ്ങെനെയൊക്കെ
പിന്നെന്താ ഇന്നാ ശെരി എന്നാ ആഹ് അവൻ എണിച്ച്
ഇന്നാ ശെരി വിളിക്കാട്ടാ ശരി ഉം